ഓഹ് ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേക്കാം
ഓക്കെ എന്ത് എന്തൊക്കെണ്ട് വിശേഷം?
ഏഹ് സുഗംതന്നെ നല്ല മഴല്ലേ ഇന്ന് വിട്ടാ വ എന്താ പറയാ വിടാതെ മഴ തന്നെയാ
ആ ഇന്ന് തോറാനല്ലേ അതുകൊണ്ടായിരിക്കാം
എന്ന് വെച്ചാലെന്തുവാ
ഇന്ന് സെന്റ് തോമസ് ഡേ ആണ് അത് ഏഹ് ഞങ്ങടെ ഒരു പുണ്യാളന്റെ ഫീസ്റ്റ് ആണ് അതായിരിക്കാം ഇങ്ങനെ അമ്മ്ക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് തോറാനന്ന് പറയുമ്പ ആഹ് ആറ് ആ ചെ ആറ് ആറു ഒരുമിച്ച് കവിഞ്ഞൊഴുകണ ദിവസംന്ന് പറയണം അത്രയും മഴയിരിക്കുമന്ന് പറയണം
ഓ എന്നാ പിന്നെ അതായിരിക്കും തോന്നുന്നു വിടാതെ മഴിയായിന്ന്
ആഹ് അപ്പൊ പിന്നെ ദേ ജോലി കഴിഞ്ഞ് വന്ന് ഇന്ന് ലേറ്റ് ആയി കൊറച്ച്
ആഹ് ആഹ് ആഹ് പിന്നെ എന്തായ്രുന്നു വിശേഷം
നല്ല വിശേഷം അങ്ങനെയൊക്കെ പോകുന്നു നിങ്ങടെ അവിടെയൊക്കെ ആഹ് മ്മ് പ്പന്താണ് ഏഹ് വിശേഷ ദിവസങ്ങളൊക്കെ എങ്ങനെയിരിക്കും
ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉള്ള സമയത്താണ് ഓണം അങ്ങനെയൊക്കെ
അതെ അതെ അതെ
ആഹ് തെഅതെ ഉം നമ്മക്കിവിടാ നമ്മളിപ്പ രണ്ടാ ര ഞ ഞാനിപ്പ ഹിന്ദു ആണല്ലോ അപ്പൊ ഓണം വിഷുവാണ് നമ്മൾ നല്ല രീതിയില് ആഘോഷിക്കുന്നത് പിന്നെ വേറെയക്കെ അങ്ങനാ കൈ ക്കും പക്ഷെ വല്ല്യ രീതീല് ഇപ്പ ദീപാലിയൊക്കെ വരുമ്പോ നമ്മള് അങ്ങനെ കഴിക്കൊന്നുംല്ല പക്ഷെ ഓണം വിഷുആണ് കൂടുതല് ആഘോഷിക്കാ അതെ
അപ്പാ വി ക്ക് എങ്ങനെവിര്ന്നാരൊക്കെ വരോ അപ്പൊ വർക്കൊക്കെ എങ്ങനാ ആഹ് ഇപ്പ വിശേഷ ദിവസൊക്കെ വരുമ്പോ അവരൊക്കെ വന്നയ്യുമ്പോ സ്പെഷ്യൽ ആയിട്ട് കൊറേ സ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ വെക്കോ അല്ലെങ്കി ഇഹ്
ആഹ് ഓണത്തിന് പിന്നെ ആഹ് ഓണത്തിനും വിഷുവും അല്ലാതെ അമ്മക്ക് വാവ്ന്ന് പറഞ്ഞ്ന്നുണ്ടാവും അതിപ്പം ഏഹ് എട് മാസാറ്റാന് തോന്നുന്നു വാവറിയാലോ നമ്മള് മരിച്ചവർക്കകത്ത് വെ ച്ച് കൊടുക്കുന്നത് അപ്പാ അതും നമ്മളൊരു എന്താ അട്ത്ത കുടുംബങ്ങൾ എല്ലാവരും വരും വീട്ടില് തറവാട്ടിലേക്ക് വരും അപ്പൊ അങ്ങനെ ആഹ് അന്ന് നമ്മക് ക്ക് അ അവർ ക്ക് ആ മരിച്ചവർക്ക് ആത്മാവിന് എന്താ ഇഷ്ടം ആ പലഹാരങ്ങൾ നമ്മള് ഇണ്ടാക്കും അത അതൊക്കെണ് അത് നമുക്കൊരാഘോഷ് റ്റം തന്ന്യാെണ് കാരണം എല്ലാർ വി കുടുംബങ്ങളും ആഹ് സിസ് കസിൻസ് ഒക്കെ വരുമ്പോ വീട്ടില് അപ്പൊ അതൊരു ആഘോഷം തന്നെയാണ് നമുക്ക് പിന്നെ ഓ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മക്ക് ആള് വരും ഉം
പിന്നെ ങ്ങനെ ഇൻക്ക്‌ ചടങ്ങൾ ക്കെ ഇണ്ടാവുംല്ലേ ഓരോ ഓരോന്നിനും ഓരോ ചടങ്ങള് ഇപ്പൊ കല്യാണത്തിനാവുമ്പഴും കൊറെ ചടങ്ങാള്ണ്ട് ഇപ്പാ ഏ് ഒരു കുഞ്ഞു മോൻ വരാൻ പോകുമ്പഴും കുറെ ചടങ്ങാള് അങ്ങനെ അതൊക്കെ എങ്ങനേരിക്കും അവിടെക്ക
എഹ് ഇവിടെക്ക ആഹ് പ്ര ആദ്യം നമ്മള് ഗർഭിണിയായ സമയത്താണെങ്കില് നമ്മക്ക് അഞ്ചാം മാസത്തില്ഒര് ചടങ്ങ്ണ്ട് പിന്നെ ഏഴാം മാസ് ത്തിലൊരു ചടങ്ങ്ണ്ട് ഏഴാം മാസ് ത്ത്ല് വളകാപ്പ് അങ്ങത്തെ അത് കഴിഞ്ഞിട്ട് വേറെ ആഘോഷ് ട്ടൊന്നുഇല്ല പിന്നെ ഇപ്പം പിന്നെ ട്രെന്റ് ആണല്ലോ മോം റ്റു ബി എന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് എല്ലാവ്ടെ ഒന്നും ഉണ്ടാവൂല്ല പിന്നെ അങ്ങനെ പിന്നെ നമ്
എങ്ങനെണ് അങ്ങനെ- കൊറേ ചടങ്ങ്കള് ഈ കുഞ്ഞുവന്നാംന്ന് പറയുമ്പോ ഒര് രു ഏ് ആഹ് എന്താ പറയാ നമ്മടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഹ് പ്രധാന ഘടകോണ് അപ്പ ഇങ്ങന അതിന് മുമ്പായിട്ടാണ് ഈ ആഘോഷങ്ങൾനോട് താൽ പര്യം ഒണ്ടാെ എന്താന്ന് വെച്ചാല് അത് ശരിക്കും നമ്മൾടെ അമ്മ് എന്റെ അമ്മെക്ക പറഞ്ഞ് ഞാൻ കേട്ടിട്ട്ണ്ട് രണ്ടുപേരും രണ്ടായാലേ നമുക്ക് ഏ് കിട്ട് ഇങ്ങനെ ഓക്കെ ആണെന്ന് പറയാൻ പറ്റാെള്ളൂ അയിന് മുമ്പെള്ള ഈ എന്റെ അമ്മയ്ക്ക് ആ ഒരു ക്യാറ്റഗറിനോടെ ഒരു താല്പര്യം ഇല്ല അമ്മ പറയണേ എന്തിന് ഇങ്ങനെക്ക കാണിക്കണത് എന്ത്‌ എന്തിനാണ് ഇങ്ങനെക്ക വെച് ച്ച് ക്കെട്ടൊക്ക കാണിക്ക്യണത് എന്നൊക്ക പറഞ്ഞ് അമ്മക്ക് ഇഷ്ടവല്ല അങ്ങൻത്ത അതിനോട് താല്പര്യോക്ക എങ്ങനെയാണ് ഇഷ് ട്ടവാണോ
ആഹ് ഇവിട പിന്ന ആഹ് അങ്ങന അച്ഛനമ്മ ഒന്നും പറൂല്ല പക്ഷെ എന്റെ ജീവിതത് ത്തിൽ അത് സംഭവിച്ചിട്ടിള്ളെന്നാണ് ആഹ് കാരണം നമ്മള് ഏഴാം മാസത്തില് നമുക്കൊരു ചടങ്ങ്ണ്ട് ആത് ചടങ്ങ്ന്നേ അപ്പ എല്ലാടെംങ്ങ് എന്താണ് ചടങ്ങ്ള്ളത് അത് തന്നെയാണ് എനക്കും സംഭവിച്ചത്
എ ഏഴാം മാസത്തില് നമുക്ക് വളകാപ് പ്പ് മീൻസ് കാര്യമായിട്ടുള്ള വളകാപ്പ് ഒന്നുവല്ല ജസ്റ്റ് നമ്മള് സാരി ക്കുടുത്ത് വീട്ടി തന്നെ വെളക്കൊക്കെ കത്തിക്കൂല്ലേ പ്പ ആഹ് ഒരു
ഉം ഉം ഉം ഉം
ഉം പിന്നെ കുഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാ സാധാരണ ഇരുപത്തെട്ട്
കുഞ്ഞെന്ന് പറയണെ ആഹ് എനിക്ക് കല്യാണത്തിന് കൊറെ ചടങ്ങുകളൊക്കെ നടത്തണതിനോട് താല്പര്യം ഉണ്ട് കുഞ്ഞെന്ന് പറയുമ്പ ആഹ് കുഞ്ഞ് ഇങ്ങട് വന്ന് കഴിഞ്ഞ് അവൻ ഓക്കെ ആയാ മാത്രേ നമുക്ക് ക്കതൊരു സമാധാനോയിട്ട് ഒന്ന് ആഘോഷിക്കാൻ പറ്റുള്ളൂ അയ്ന് മുമ്പ് നമുക്ക് ഡെലി ങ്ങനായിരിക്കാം ഇപ്പൊ പല സ്ഥലത്തും പല രീതിയിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള് ഇപ്പൊ കല്യാണത്തിന് മുമ്പുള്ള ചട ങ്ങള് ഹൽദി മെഹന്തി സംഗീത് ബ്രൈ
ആഹ് അതൊക്കെ ഇപ്പഴാണല്ലോ വന്നത് പണ്ടൊക്കെ ഇത് ഇണ്ടാരുന്നില്ലല്ലോ ഇപ്പൊ പിന്നെ ഈ നോർത്ത് അതെ ഈ നോർത്തിലുള്ള സംഭവങ്ങളാണ് ഇത്രയും ദിവസത്തെ ചടങ്ങും പിന്നെ മുസ്ലിംസിന്റെ ചടങ്ങ് ങ്ങന്നെ വേറെ രീതിലാണ് അപ്പ ഇതൊക്കെ കണ്ട് ഏഹ് ഒരു ട്രെ ഇവരിപ്പോ ട്രെന്റ് ആയിക്കൊണ്ട് ആഹ് പോയിരി പോകുന്നതാണ് ഇപ്പേത് കല്യാണത്തിനാണെങ്കിലും ചെലപ്പം ഗുലാബി നൈറ്റോ അല്ലെങ്കില് ഹൽദിയോ അല്ലെങ്കിൽ മെഹങ്കയോ അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞെച്ചാണ് ഇതൊക്കെ
ഇപ്പൊ എല്ലാരും മറ്റുള്ളവരുടെ അനുകരിച്ചോണ്ടിരിക്ക്ണെണ് അനുകരണ ശേഷിയാണ് ഇപ്പൊ കൂടി വര്ന്നത് ഇപ്പൊ പണക്കാര് പ -
ഇത് മാറും
അതെ ഇനി അടുത്ത പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ വരും
ആഹ് അത് മാത്രല്ല വേറൊരു ഒരു ചടങ്ങും കൂടി ഉണ്ട് ഇപ്പൊ പീരിഡ്സ് ആദ്യായിട്ട് ആവുന്ന സമയത്ത് ഇത്ണ്ടാവല്ലോ
ആഹ് അത് ഉം ഞങ്ങക്ക് അങ്ങനെയില്ലാട്ടോ പക്ഷെ ഇപ്പ ഞങ്ങക്കും എനിക്ക് തോന്നണ ഈ യൂട്യൂബേഴ്സ് ഒക്കെ നടത്തുന്നുണ്ട് അത് ഓരോരുത്തരുടെ മിൻസ് അതൊക്കെ ശരിക്കും ഹൈഡീത് അത് അവരുടെ ഒരു സ്വകാര്യതേണ് ആഹ് പിള്ളേരുടെ
അതെ പക്ഷെ നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ക്ക അങ്ങനെയല്ല ഇപ്പൊ കർണ്ണാടകയിലൊക്കെ ആണെങ്കില്ലേ അവർക്ക് ശരിക്ക്ത് കല്യാണം പോലെ തന്നെ അവരാ ആഘോഷിക്കാ ന്ന നമ്മളെ നാട്ടില് അങ്ങനെയല്ല പ്പ ഞാൻ ആഹ് സമയത്ത് ബാംഗ്ലൂരിലുള്ള സമയത്ത് ഞാൻ ഒൺപത് പഠിക്കുമ്പായിരുന്നു ആയത് അപ്പൊ ആഹ് സമയത്ത് എന്റെ വീട്ടിലെ ഓണർ കർണാടകയായിരുന്നു അപ്പ അവര് കാണാ അവരുടെ പട്ട് സാരിയും സ്വർണോം കൊണ്ട് എന്റെ അടുത്ത് ഇത്ത വന്നുന്നിട്ട് ഫോട്ടോഗ്രാഫറിനെ വിളിക്കണോന്ന് പറഞ്ഞു പക്ഷെ എന്റെ അമ്മ സമ്മയിച്ചില്ല പ്പൊ അവിടുത്തെ നാട്ടിൽ അതൊരു ആഘോഷാണ് ഏഴു ദിവസം കല്യാണം പോലെത്തൊരു ചടങ്ങ അവിടെയോ ക്ഷെ ഇവിടെ അതില്ല പക്ഷെ ആഹ് എന്റെ പെങ്ങടെ മോളുണ്ട് അവിടെ സ്കൂളിലുള്ള ഫ്രണ്ട്സൊക്കെ അവരുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പുതുതായിട്ട് ആകുന്ന സമയത്ത് അവര് ഫംഗ്ഷന് ഒക്കെ ചെയ്യലുണ്ട്
ഉം ഉം ഉ പക്ഷെ അതൊക്കെ ശരി ക്കും ആഹ് എന്തിന് മറ്റുള്ളവരെ അവര്ക്കൊരു പ്രൊട്ടക് ക്ഷനാണ് നമ്മള് കൊടുക്കണ്ടത് ചിലപ്പ ഇനിയിപ്പ നമ്മളങ്ങനെയന്ന് പറയാൻ പറ്റൂല്ലനമ്മുടെ കുഞ്ഞിനെ വന്ന് കഴിയുമ്പോ ചെലപ്പോ നമ്മള് നടത്തുവായിരിക്കാം ആഹ് സമയത്ത് അങ്ങനെയൊന്നും ഓർക്കൂലാ യിരിക്കാം
അത് ചെലെ ആഹ് ആഹ് പെൺകുട്ടിയേൾക്കാണെങ്കിൽ അതൊരാഗ്രഹായിരിക്കും ചെല പെൺകുട്ടികൾക്ക് അതൊരു നാണക്കേടായിരിക്കും
എന്റെ പെങ്ങടെ മോക്ക് അവ അവള് പറഞ്ഞ് വേണ്ട എനിക്കിത് ഇഷ് എല്ലാതചെയ്യണ്ടന്ന് പിന്നീട് അവള് പറഞ്ഞു അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ചെയ്യണം എന്നൊരിത് അപ്പൊ ചെലേ ആൾക്ക് അത് ഇഷ്ടാവൂല പിന്നെ ചെലേ പെൺ പിള്ളേര് ഈ യൂട്യൂബ് കാണുന്നോണ്ട് അവർ ക്കും ഇത്ണ്ടാവും എനക്കും അതുപോലെ ചെയ്യണം അങ്ങനെയൊക്കെണ്ടാവും
ഉം ഉം ഉം
പിന്നെ ഇപ്പ ഇപ്പാണെങ്കിലാരും പഴയ തലമുറയിലൊന്നും ജീവിക്കുന്നില്ല ല്ലേ ഇപ്പോഴത്തെ ജനറേഷനിലാണല്ലോ എല്ലാവരും ജീവിക്കാൻ ആഗ്രഹി ക്കുന്നത്
അതെ
ഉം
പിന്ന നിങ്ങളെ വീട്ടില് അടുത്തവല്ല ഇപ്പ ഫംഗഷനൊക്കെ ഉണ്ടായോ
ഇല്ല ഇപ്പം ആഹ് ന്ന ഫങ്ഷൻന്ന് പറയാൻ പറ്റൂല പിന്നെ നാപത്തൊന്ന്ണ്ടായിരുന്നു ആഹ് അ അറിയാലോ നാപത്തൊന്ന് ആഹ് അതേള്ളു പിന്നൊന്നുല്ല കാരണം ഇപ്പൊ നമുക്ക് ഓണോവിശു വൊന്നുല്ല കാരണം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് അപ്പ അതുകൊണ്ട് ഓണം ഇല്ല വിഷു ഇല്ല ഒന്നും ഇല്ല ഉം
ഉം
പ്പങ്ങനക്കെ
അതുകൊണ്ട് ഈ പ്രാവശ്യം പരിപാടിയൊന്നുല്ല അല്ലെ
ഇല്ല പരിപാടിയൊന്നുല്ല
ഉം ഉം ഉം അങ്ങനയാണ് അപ്പ കാര്യങ്ങള്
അതെ
എന്നിട്ട് ചായൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിക്കണം മോന് നല്ല ഉറക്ക ഇനി അവന് എനി എണീറ്റിട്ട് വേണം കുടി ക്കാനോ
ഉം
ഉം
എന്നാ ശരിയെങ്കി പിന്നെ വിളിക്കാം
ഉം ശരിയ